ആഹ് എന്തൊക്കെണ്ട് സുഖായിട്ട് പോണ്
ഉം എന്താ സൗണ്ട് വല്ലാതിരിക്കുന്നെ കിടക്കായിരിക്കുല്ലേ
ആഹ് കെടക്കാണ് ഉ ആഹ് അതെ അല്ലേ സുഖല്ലേ ഉം നിങ്ങള് കെട്ന്നില്ലേ
ഇല്ല കെടക്കാൻ ഭർത്താവിനെ വെയിറ്റ് ത്ക്ക അപ്പൊ മൂപ്പര് നേരം വൈകും വരാന്
ആഹ് ശരി അവരെന്താ കടേലാ
ആഹ് കട പൂട്ടി വരണം
ആ ആഹ് ശരി
ഉം
അപ്പപിന്നെ കാത്തിരിക്കാവുലെ ഫുഡ് കഴിച്ച്ണ്ടാവൂലലേ
ഇല്ല്യ കഴിച്ചില്ല്യ വരണം പത്തിരി ചുടണം
മീന്പൊരിക്കാനുണ്ട്
ഏഹ് അതൊക്കെ നിർത്ത്യാ തന്നെ
ഉം
അല്ല ഉച്ചക്കു ഒറങ്ങൊ ങ്ങള്?
ഏഹ് ഇ ഇല്ല ഇന്ന് കഴിഞ്ഞില്ല അല്ലെങ്കിലെങ്ങനെങ്കിലും സമയണ്ടാക്കല്ണ്ട്
ആഹ് ആഹ് അല്ലെങ്കി ഇത്ര വൈകുകുമ്പളെ നീക്കാം പറ്റൂലല്ലോ.
ഉം ഇന്നൈന് മോന് ഉച്ചക്ക് ഒറങ്ങ്ന്ന ആ സമയത്ത് മോനൊറങ്ങീട്ട്ണ്ടായിര്ന്നില്ല.
ആഹ് ആഹ് ത് ചെറിയ ആളാ മോന് ചെറുത് ഉം അയ്ശരി ഒറങ്ങിയോ ആള്
ആഹ് ഒറങ്ങി ഒറങ്ങി
ഉം
ശരി
ഒറക്കങ്ങന വര്ന്ന്ണ്ട് പക്ഷെ അ എ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്ക ഉം ഒറങ്ങാതെ
ഒറങ്ങിയാലൊന്നു അറിയൂലല്ലൊ
ആഹ് അറിയില്ലേ അതാണ് പിന്നെ പൊലച്ചൊക്കൊയിരിക്കും അലാറ അടിയുമ്പോഴായിരി ക്കുംഅറിയാം
ഹ ഹ ഹ ഹ അയ് ശരിയാണ് കൊറച്ച നേരം തീരെ അറിയില്ലല്ലോ
ആഹ് അതാണ്
ഉം ഉം
പിന്നെ ഹ്
ഓ ഓലൊക്ക നേരത്ത ഉറങ്ങു മോൻക്ക് മാത്രി പലരുംഒമ്പത് ഒമ്പതരൊക്കെ ആ കുമ്പോക്ക് ഒറങ്ങ്‌
ഒർങ്ങു ആ ആ
ഉം മദ്രസ ളോണ്ടേ
ആഹ് അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ഭക്ഷണം കൊടുത്ത് ഓർക്ക ചെയ
ആഹ് ആഹ് സന്ധ്യക്ശേഷം കൊടുത്തിട്ട് ഒറങ്ങും
എട്ട് മണിയാവുമ്പോത്തക്കോ?
ആ എട്ട് എട്ടരക്കാമ്പക്ക് ചോറ്ന്ന് ഒമ്പതര ആക്കാമ്പൊക്കെ കെടക്കു.
കെടക്കും ഊം ഉ
അത് ശീലാണോ അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളള്ള ദിവസം മാത്രമാണോ? അല്ലെങ്ക് അതെന്നാണോ എല്ലാ ദെവസോം?
തന്നെയാ മോനിനെ എന്നും അങ്ങനെണീറ്റിട്ട് രാവിലെ നേരത്തെ ഏഴരക്ക് മദ്രസ് തൊടങ്ങും അപ്പൊ അതിന്റെ മുമ്പ് ഇവിടുന്ന് പോവണല്ലൊ അപ്പൊ അതിന് വേണ്ടി എന്നു എന്നു എണീക്കുമ്പക്ക്‌ രാത്രി പെട്ടെന്നൊറക്കം വരും ഉം അപ്പോ ഓന് വേഗം കെടക്ക കണ്ട് മോളും പിന്നങ്ങനേ ബേക്കില് പോവും
ആഹ് ആഹ് ആഹ്
ഉം ഉം ഓളെ മദ്റസയിലാക്കിയിട്ടില്ല
ഏഹ് അപ്പെയ്ന് ആഹ് അത അട്ത്ത വർഷക്കാക്ക്യ മത്യല്ലോ.
ആഹ് അതെ.
ഉം.
എൽ കെ ജി യു കെ ജി ഒക്കാവുമ്പെ ഓക്കും. കൂടെ ൻ സ്കൂള്ന്ന് പോയില്ലെ നൈസറിക ന്ന് കൂടെ നടക്കൂലേ.
അതെന്നെ അതെ അതെ.
ഉം.
പിന്നെ അവിടെങ്ങനെ അംഗനവാടി പ്രവർത്തനങ്ങളൊക്കെ ണ്ടോ.
ഓഹ് അംഗൻവാടിൻ്റതൊക്കെണ്ട് നമ്മള് മോള് കൊർച്ചടെ പോയിനി നെ സെറീൽ പോണേൻ്റെ മുമ്പായി- എങ്ങനെ.
ആഹ്.
ടീച്ചറേ പോയിരുന്നു നല്ലത തന്നെ ടീച്ചറൊക്കെ നല്ല ഇതാണ്
ആഹ് ആഹ് ആഹ് അ ശരി പിന്ന. ഓഹ് അംഗനവാട്യൊക്കണ്ട് ശെ കൊർച്ച് ദൂരത്താണ്. പാക്കാന് ബുദ്ധിമുട്ടാണ് കുട്ടീനെ ഉം പിന്നെ വൈകുന്നേരം കൂട്ടാനും പോണ്ടേ.
ആഹ് അതാണ്ള്ളത് ലേ പോവലും വര്ലൊന്നെ നടക്കുള്ളൂ ലേ.
ആ മെനക്കട് വിചാരിക്കും വിചാരിക്കും ആ കുട്ടീനേയിട്ട് വടെ വി
ആഹ് അതെ. വണ്ട്യോട്ടോ.
ആഹ് തൊട്ങ്ങി പഠിച്ചു തൊട്ങ്ങിട്ടൊള്ളു.
ആഹ് ആഹ് അങ്ങനെക്കെണെ സുഖാണ് ഓന് പോവാനൊക്കെ.
ആഹ് അതാണ്. ഞാനിപ്പ എടുക്കണംന്ന് വിചാരിക്ണ്ട് നോക്കട്ടെ.
ആഹ് ആഹ് അ ശരി.
എന്തേലു ചെയ്യാതക്കാ കയില്ല.
എന്തെങ്കിലൊന്ന് വാണലേ.
ആഹ്
ആഹ് ആഹ്. പിന്നെന്തെങ്കിലും എന്തായാലും ന്താ സുഖാണല്ലോ അവൾക്.
ആഹ് അൽഹംദില്ല.
ഉം ഉം. പിന്നെ എന്തൊക്കെയാണ്
ന്നാളെ രാവിലെ ന്നാളെ സ്കൂള്ണ്ട്.
ല്ല നാളെ സ്കൂളില്ല.
അപ്പ നേരം വൈകി എണീച്ചാ പോരെ.
ന്ന ശനി ഞായർ ഒഴിവാ.
ആഹ് അപ്പ ന്നേരം വൈകി എണീച്ചാ മത്യോ.
ല്ല ല്ലോ ഒൻമോൻക്ക് മദ്രസ്ണ്ടാവും അപ്പൊ പിന്നെ ഏയര്ക്ക് മദ്രസ് ലെത്തണം. ഏ കാല് പത്തൊക്കാവുമ്പൊ കൊട്ന്ന് പോവണം. കാപ്പ പിന്നോന് നേരത്തെ ചായിം തൊക്കെണ്ടാക്കി കൊടുക്കണം അപ്പോ. നേർത്തെണീക്കണം വെള്ള്യായ്ച മാത്രം കൊർച്ച് നേര വൈകാ പറ്റുള്ളൂ. ഉം അന്ന് പിന്നെ പ്രശ്നല്ല മദ്രസ് ല്ലാത്തോണ്ട്.
ആഹ് ആഹ് ആഹ്.
സ്കൂൾക്ക് മാത്രം നോക്ക്യാ മതി.
ആഹ്.
ഉം.
പിന്നെ.
പിന്നെന്താ അങ്ങനെ പോണ് വേറൊക്ക നല്ലേ.
വീട്ടിന് വാതിലുകളൊക്കെ നല്ലോണം അടച്ച്ക്ക്ണോ ക കള്ളന്മാരെ ശല്യണ്ടോപ്പൗടെ
ഇല്ലെ ഇപ്പൊ ഇവ്ടെ അങ്ങനൊന്നും പറഞ്ഞ് കേട്ട്ട്ടില്ല.
ആഹ് ആഹ് വാതിലുകളൊക്കെ നല്ലോണ്ണം അടച്ചതല്ലേ.
ആഹ് അതെ പേടിയാണ് ഇപ്പ എന്തെങ്കിലോക്കെ പ്പോസ്വർണത് ന്റെയ് കഷ്ണം കിട്ടിയമതി അവക്ക്. അത് രു പാട് ജീവ
ആഹ് ആഹ്
കൊറെ കള്ളന്മാരൊക്കെ കേക്കലണ് അങ്ങനെ ചെയ്ല് ഇങ്ങനെ ചെയ് പർഞ്ഞിട്ട്.
ആഹ് അതന്നെ ഈ കള്ളമാരും നായി ക്കളെക്കാണ് ഇപ്പൊ രാത്രി പേടിക്കേണ്ടന്നെ.
ആഹ് അയ്നെ അപ്പൊ ആഹ് ടൈമിൽ ആരു ഉണ്ടാവൂല്ലല്ലോ.
വട ആഹ് കളളമരാണെങ്കി തില് ആഹ് മഴക്കാലത്ത് കള്ളമര്ക്ക് പണിണ്ടാവില്ലല്ലോ അപ് ഇപ്പൊ ആൾക്കാര്ക്ക് പണി ഇല്ലെങ്കി മഴക്കാലത്താ കള്ളന്മാര്. കക്കന് വരന്നോക്കെ പറയുന്നെ കേട്ടിണ്ട്
ന്നെ അങ്ങ്നെ ആ ടൈമില് ഒൽക്ക് ജീവിക്കണ്ടേ ഞമ്മളെ ഇങ്ങനെ കട്ടാണ്ടെങ്കിലും ഉണ്ടാക്കി ആഹ്
ആഹ് അതെ അതെ
ആഹ് ഓരോതില്.
പൊറത്തേക്കറങ്ങാനന്നെ പേടിയാ. അത്രയും കള്ളമാരള്ളെ കളളമാരും നായ്ക്കള് നായ്ക്കള്. ചൂ കൂട്ടം കൂടിട്ട് അഞ്ചെട്ടണ്ണൊക്കെ ഒപ്പര വരാ
അപ്പൊ ഒന്ന് ഒന്നൊക്കെണ് ഞമക്ക് എന്തേലു കല്ല്ട്ത്തൊക്കെ നോക്കെനും ല്ലേ
ആഹ് ഒന്നറ്റാണെങ്ക് നമ്മക് കല്ല്ട്ത്. തെറിയഇതേയ് ഇത്ര എണ്ണം ഇത്രിംഎ ണ്ണോക്കെ കൊപ്പര വന്ന്. വന്നഴിഞ്ഞ എന്ത് ചെയ്യാൻ കയ്യും.
ആഹ്
ഒന്നും ചെയ്യാൻ കഴിയില്ല.
ഒന്നും ചെയ്യാൻ കയില ഞമ്മളെ കാര്യം ചെയ്യാൻ കഴിയാഞ്ഞാ. വല്ലാത്തൊരു എടങ്ങേറു അല്ലേ.
അല്ല മക്കള് ഉം മക്കള് കെടന്നില്ലേ.
ഓ ഓലോക്കെ ഒറങ്ങിണ്.
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ എന്താ ചെറിയ സൗണ്ട് അത്ടി ടെലിവിഷൻ ഓണാ.
ആഹ് അത് അസ്ബൻഡ് ഫോണില കാണ
ആഹ് ആഹ് ആഹ്.
അതായിര്ക്കും സൗണ്ടെക്ക്ണത്.
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അല്ലെങ്കിലു ഫോണില് കണ്ടിട്ടേ ഭക്ഷ പിന്നെ വാർത്ത ഇങ്ങനെ കേക്കണ്.
ആഹ് ആഹ് ശെരി ശെരി ശെരി ഓ അവര്ക്കും ഫ്രീ ആയിട്ട് ഒന്ന് ഇരിക്കാൻ പറ്റുന്ന സമയം ഇപ്പളായിരിക്കുല്ലോ.
ആഹ് ആഹ്
ഉം
ഉം ഉം
ചെറിയ ചെറിയ ഒ ചെറിയ മക്കളല്ലേ.
ചെർത് എളെ ചെർത് ന്നട്ട് എൽ കെ ജിയിലാണ് ചെർത്. പിന്നെ ത് കുർച്ച് മൂത്ത ആളാണ് ഓ മൂന്ന് മൂന്നാം ക്ലാസ്സിലും. അയ് രണ്ടാളാണ്
ആഹ് ആഹ് ആഹ്.
ഓക്കെല്ല മ്മൾ ചെയ്തൊടുക്ക്ണെ ഓക്ക് വയങ്കര മടിയൊക്കെ ഇംമ്മച്ചി ചെയ്തൊണ്ട ചെയ്തൊണ്ടാർഞ്ഞ്ങ്ങനെ ആഹ് പോവാൻ തന്നെ മടിയാണ്.
ഇവിടെ മ് ഏഹ് പോ മടിയാവുമ്പോ ഇങ്ങളെന്താക്കു?
ഓരോന്ന് പറഞ് പറഞ്ഞ് ഒലപ്പണ്ടെങ്കി പിന്നെ വണ്ടിമല്വ്ടെന്ന് കൊണ്ടോയ്നോനെ. ഓലെ വണ്ടീക്കിട്ടോളും ഇതെങ്ങനെ ഓലില്ലെങ്കില് പിന്നെ ഞാൻ ഒറ്റക്കാബോ ഭയങ്കര എടങ്ങേറാക്കല പോവ്ണില്ലാറിഞ്ഞിട്ട്.
ഉം ഉം
ഈങ്ങനെ എടങ്ങാറാക്കിക്കാണ്ട് ഇപ്പൊ പിന്നെ ഇങ്ങനെ കൊറെ കൊരു മാസക്കായപ്പോ പോയിത്തൊടങ്ങ്ണ്ട്. കൊറേയൊക്കെ മടി മാറി വരണ്ട് ഫസ്റ്റിലൊക്കെ ഭയങ്കര മടിച്ചിലായിരുന്നു.
ഉം ഉം
ഉഹ് അങ്ങനൊക്കേണ്. പിന്നെ ഉമ്മിപ്പി ഓലൊക്കെ കെടന്നോ? ഹലോ?
ആഹ് ആഹ്
ആ അ് ഒറ് ഒറങ്ങിപ്പോയോ?
ചെറ്ങ്ങനൊർക്കം തൂങ്ങുന്നുണ്ട്.
ആഹ് അതെ ഏസി കടന്നിട്ടെ. ഒറക്കം വന്നിട്ട് ങ്ങനെ പറയാറൊന്നും പറ്റ്ണില്ല.
ഉം ഉം ഉം ഒന്നാമത് മക്കളെ വേക്കിലായതോണ്ടേ ത്തിരി ഒന്ന് ഒരു ഫ്രീ ഒരു ഒന്ന് ഒഴിവ് കിട്ടുമ്പൊത്തിനേക്ക് ഒറങ്ങിപോവും.
ആ അതാണ്ല്ലെ.
അത്രേം ക്ഷീണാണല്ലോ.
അതെ ഒറക്കം വര ഞ്ഞ് ഓല്ണ്ടാവുമ്പോ ലെ വിളിക്കാനുതൊന്നും നടക്കൂല്ലല്ലോ അപ്പ അങ്ങനെ പിന്നാ ആപ്പ അങ്ങനങ്ങനെ ടൈമ് പോണത് അറിയൂല. ഒറക്കം വന്നിട്ട് വെയങ്കര ഒറക്കാ.
അതാണ് ഒന്നു കണ്ണ് കാണൂല ഒർക്ക് ഉം
യാദ്യഒർകൊർങ്ങും.
ഉം
അങ്ങെനെ പോവ്ണ്ട്.
അങ്ങനെയൊക്കാണ്.
അങ്ങനെയൊക്കെയാണ് പിന്നെന്തെ?
രാവിലെ ചപ്പാത്തി ഉണ്ടാക്കോ ഇങ്ങള് പൂരി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കോ?
ലല്ല
ആഹ് പൂരി ചപ്പാത്തി ഉണ്ടാക്കൽല്ല പൂരി ഉണ്ടാക്കോ?
ആഹ് ദോശ അങ്ങനൊക്കെ ഓരോന്നുണ്ടാക്കും ഇഡ്ഡലി ദോശ് ഞാനോക്കെ
ആഹ് ആഹ് ആഹ്
അള്ളെ പിന്നൊന്തേക്കേണ് ഞ പിന്നെ വിളിക്കട്ടോ?
ആഹ് ആഹ് ആഹ് ആയി
ആഹ് ഇന്നായിക്കോട്ടെ ഇന്ന ശരി.